ആ
ഹലോ
ഇയാള് കഴിച്ചോ
ഇല്ല കഴിച്ചില്ല കഴിക്കാൻ പോണ
ഫുഡൊക്കെ ഒണ്ടാക്കിയാ ഫുഡ് ഒണ്ടാക്കിയോ
ഇല്ല ഫ്രണ്ട്സവിടെന്തോ കുക്ക് ചെയ്യുന്നുണ്ട് പോയി നോ കിട്ടില്ല പോയി നോക്കണം
ഉം ആ ഇയാളെന്താ പോവാഞ്ഞെ
പോണം ഇങ്ങനെ ഫോണും നോക്കി ഇങ്ങനെ ഇരുന്നു ഇനി പോണം
ഉം ഇയാളും കുക്കെയ്യണോല്ലേ
ഞാൻ വല്ലപ്പോഴും ഒക്കെ കുക്ക് ചെയ്യൊള്ളു വല്ല മോര് കറിയോ
ഉം
ഭീകര എറച്ചിയാവണെന്തെങ്കിലും
ചിക്കനൊക്കെ വെക്കാറിയോ
ചിക്കൻ ഞാനങ്ങനെ വെച്ചിട്ടില്ല
ഉം
സോസേജൊക്കെ വെക്കും
എങ്ങനെ ട്രൈ ചെയ്താ
ആ അതാദ്യം കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും ന്ന്ട്ടത് കോരി മാറ്റും
ഉം
എന്നിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് നമ്മള് മസാല ഉണ്ടാക്കുന്ന പോലെ ഉള്ളി ന്നിട്ട് ഒരു മസാല ഉണ്ടാക്കും
ഉം
എന്നിട്ട് അതിലേക്ക് ഇതിട്ടിട്ട് ഇത് ഓൾറെഡി വെന്തതാണല്ലോ ജെസ്റ്റ് ഫ്രൈ ചെയ്ത എടുക്ക ഇട്ട് ഉപ്പ് നോക്കിയ ആവശ്യത്തിന്ല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മള് ഇറക്കി വെക്കും
ഉം
അത് ഓരോരുത്തര വെക്കുമ്പോ ഓരോ രീതിയല്ലേ ചിലർ വയ്ക്കുമ്പോ എരിവ് കൂടും ചിലർ മസാല കൂട്ടി വയ്ക്കും
ആ
ഫ്രണ്ട്സ ഉള്ളത് കൊണ്ട് അവർക്ക് ഓരോ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്
ഉം ഉം അപ്പൊ എന്താ അവിടെ എരിവ്കൂട്ടി വേണം
ആഹ ചിലവർക്ക് കറിയില് കൊറച്ച് എരിവ് വേണം ആ എന്റെ ഒന്ന് രണ്ട് കൂട്ടുകാർക്ക് എരിവ് വേണ്ട
അപ്പൊ അതനുസരിച്ച് വെക്കല്ലേ
അതനുസരിച്ച് വെക്കണം എന്നാലും അവര് കൂടെ ഇണ്ടെങ്കിൽ അതനുസരിച്ച് വെക്കും അവര്ഇ ല്ലെങ്കില് ജസ്റ്റഒന്ന് എരിവിടും ചെറുതായിട്ട്
ഉം
താങ്കൾ കുക്കിയാറില്ലേ
ഞാൻ കുക്കിയും തോന്നും ഇത് തോന്നു ആയിന്നെ ഇന്നതൊന്നൊന്നുംഇല്ല ഉം തോന്നുവാണെങ്കിൽ എന്തും വയ്ക്കും
ഈ സ്പെഷ്യലായിട്ടും എന്റെ മാസ്റ്റർ ഈസി റെസിപ്പി അങ്ങനെ എന്തെങ്കിലും
ഏ അങ്ങനെയൊന്നുംഇല്ല
ഞങ്ങക്ക് ഇവിടെ ട്രൈ ചെയ്യാൻ വേണ്ടീട്ട്
അങ്ങനെ ഒന്നും ഇല്ല
ഞങ്ങൾ ബാച്ചലേഴ്സ് ആയതുകൊണ്ട് ഞങ്ങക്ക് ഒന്ന്ട്രൈ ചെയ്യത് നോക്കാൻ വേണ്ടീട്ട് എന്തങ്കിലും ഒരു ഒരു സീക്രറ്റ് റസ്പ്പി ഒന്ന് പറഞ്ഞു തന്നോടെ
ഇല്ല കൊക്ക് അങ്ങനെ വലുതായിട്ട് അറിഞ്ഞൂടാ പഠിക്കണം ഇനി തന്നെയ എല്ലാം പഠിക്കണം
ആ കല്യാണംഒക്കെ ഇമ്മഴൊക്കെ പഠിക്കോളു
ആഹ പെട്ടത്തെ ചറക്കന് കുക്കി ചെയ്യാൻ അറിയെങ്കിൽ നല്ലായിരിക്കും
ഉം അങ്ങനെയാണ് ഇപ്പൊ ഇത ഒരു ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച ചർക്കെനെ കെട്ടിയപ്പോരെ
നോക്കണം വല്ലതൊക്കെ നോക്കണം അതാകുമ്പ നല്ല പോലെ കുക്ക് ചെയ്യാന റിയാവുന്നെ ഏ ഇല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് അങ്ങനെ ചെയ്യുന്ന ചെറക്കന്മാര കല്യാ കഴിക്കല് കാര്യംന്ന് വച്ചാലേ ചിലര് ഫാഷന് ആയിട്ട് ചെയ്യുന്നവരുണ്ട് അവര് അവര് വീട്ടിലും കുക്ക് ചെയ്യും ചിലര് വർക്കൊക്കെ കഴിഞ്ഞിട്ട് വീട്ടില് കുക്ക് ചെയ്യാത്തവരും കാണും
അപ്പൊ നമ്മളെ പോലെുള്ളവരെയാണ് താല്പര്യം
അങ്ങനെല്ല കുക്ക് ചെയ്യുന്നവര കിട്ടിയ അത്ര നല്ലത്
അപ്പൊ പിന്നെ നമുക്ക് കുക്ക് ചെയ്യണ്ടല്ലോ അല്ലെ സുഖമായിട്ടിരിക്കാലോ
ആ അതെ ഓ നമ്മള് കുക്കെയ്താലോ ഹ്-ഹ്-ഹ്-ഹ്
നമുക്ക് ചേട്ടാ എനിക്ക് ചേട്ടാ ഒന്നെനിക്ക് ക്ക് ചോറ് മതിയെ ചേട്ടാ എനിക്ക് ചപ്പാത്തി മതിയെ ചേട്ടാ കറ്റീവായില്ലേ അങ്ങനെ ചോയിക്കാനാണോ
ആ ഏ ഏകദേശം ആല്ല ഒരു ചേഞ്ചൊക്കെ വേണ്ടേ
തവരും അതുപോലെ കരുതും നമ്മളിപ്പെന്നും കുക്കെയ്യണാ നമുക്ക് വന്നു
അല്ല ഹെൽപ്പെയ്യും ആ ഇപ്പൊ ഇക്വാലിറ്റി ആണല്ലോ എല്ലാടത്തുള്ളത് എല്ലാവരും ഒരുപോലെയൊക്കെ വേണ്ടെ
അതെന്താലും നന്നായി ഹെൽപ്പിംഗുംകൂടി ഇല്ലെങ്കിൽ അവരാകെ ഇതായി പോയേനെ
ഉം അയാള് കുക്കെയ്തോട്ടെ ബാക്കി ജോലിയെല്ലാം ഞാൻചെയ്തോളാം
അപ്പൊ അവര് കുക്കെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ
ഞാൻ കുക്കെയ്തോളാം ആഹ് ഇപ്പൊ എന്തേലും അതൊക്കെ ആദ്യമേ തന്നെ എല്ലാം അറിയണോന്നില്ലല്ലോ നമ്മള് പറയും നമുക്ക് ഇത്രേരിവ് വേണ്ട എന്നൊക്കുള്ളത് ഞാൻ എരുവങ്ങനെ കഴിക്കാറില്ല
ഞാനും കഴിക്കാറില്ല എരുവങ്ങനധികം എനിക്കങ്ങനെ അധികം എരുവും ഇഷ്ടല്ല
ഉം ഉം എനിക്ക് ഒരുപാടങ്ങ്ണ്ട് എരിവിഷ്ടല്ല
അപ്പൊ പിന്നെ എന്താ കാര്യം
ഇയ്യാക്കെങ്ങനാ വേണ്ടേ
എനിക്കൊക്കെ എരുവ് കൊറച്ച് നോർമലൊരു കറി അങ്ങനെ അങ്ങനൊരു ഒരുപാട് കറികളൊന്നും വേണ്ട ഒരു കറി ഒരു ചോറ്ണ്ടെങ്കിലും കഴിക്കും
ഉം ഞാ അതല്ല ചോദിച്ചേ ഉം ആ പെണ്ണൊക്കെ
ഏ
പെണ്ണൊക്കെങ്ങനെ വേണ്ടേ
പെണ്ണ്
എങ്ങനെയാ വേണ്ടേന്ന് ഒരു ഒരു ഇതൊക്കെ കാണൂലെ
എന്തോന്ന് അങ്ങനെ പറയാനായിട്ടൊന്നുല്ല നമ്മളെ നല്ലപോലെ നോക്കിയാ മതി ആ സ്നേഹത്തില് കൊണ്ട് നടക്കും വേറെ പൊരുത്തക്കേടുകൾ ഉണ്ടാവാതിരുന്നാ മതി വേറെ കൊഴപ്പൊന്നുല്ല
അതെന്ത്ന്നാ കുക്കെയ്യണോ
ഏ
അല്ല കുക്കെയ്യണോന്ന്
കുക്കെയ്തില്ലെങ്കിലും കൊഴപ്പില്ല നമ്മളെ നല്ലപോലെ നോക്കിയാ മതി
ഉം
നമ്മള് ചെല സമയത്ത് ഒരോ ആഗ്രഹങ്ങളുണ്ടാവില്ലേ അതൊ ന്നു സാധിച്ച്തന്ന് നല്ല പോലെ സന്തോഷിപ്പിച്ച് കൊണ്ടോണം
അങ്ങിനിയോ ഹേം-ഹേം
താങ്കളുടെ ഫ്യൂച്ചർ ഹസ്ബന്റ് എങ്ങനെ വേണംന്നാണ്
ആള്നല്ല ഫ്രണ്ട്ലിയായിട്ട് എന്തോ ഒരു ഭർത്താവെന്നുള്ള ആ ഒരു സാധനം വിട്ട് നല്ല കൂട്ടാരായിക്കെ ആ ഒരു
നല്ലാവുമ്പ ആണുങ്ങൾക്കും ഇല്ലല്ലോ ഇപ്പൊ
എന്താ
പെണ്ണ് കെട്ടിയാ മതീന്നാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അപ്പ പിന്നെ അവര് ഓൾറെഡി ഫ്രണ്ട്ലി ആയിരിക്കുവല്ലോ
ആ ഇത് മതി ഇത് ആൾക്ക് കുക്കെയ്യാനറിയണം
നിങ്ങക്ക് ഒറക്കം വര്ണ്ണ്ടോ
ഏയില്ല ചെറുതായിട്ട്
രാത്രി ഒറക്കോന്നു ല്ലേ
രാത്രി ഇന്നലെ കളികണ്ടായിരുന്നല്ലോ അർജൻ്റീനാ മെസ്സീടെ കളി
അത് കണ്ടിരുന്നൂലേ
ഉം ഉം കണ്ടു അങ്ങനേയിരുന്ന് പിന്നത് കഴിഞ്ഞ് ഫ്രാൻസിന്റെ കളി കണ്ടാര്ന്നു ആ ത് ചെറുതായിട്ടിത്തിരിയൊന്ന് കണ്ടു
ഉം
ഉം
അത് രാത്രിക്കായിരുന്നില്ലേ
ഉം രാത്രി ആയിരുന്നു ഇത് കയ്ഞ്ട്ടായിരുന്നു മെസ്സീടെ കളി കഴിഞ്ഞിട്ട്
രാത്രിയല്ലല്ലോ അത് വെളുപ്പിനായിരുന്നല്ലോ
വെളുപ്പിനെയല്ലാ ഉം ന്താ ഒന്നര ഒന്നരയ്ക്കായിരുന്നു
അത് വെളുപ്പിനായില്ലേ
ആ ഭയങ്കര അത് പാതിരാത്രിയല്ലേ
നിങ്ങക്കീ രാത്രികളില് പൊറത്തു പോണതും ഫുഡ് കഴിക്കണതും താല്പര്യൊള്ളതാ
പിന്നേ പക്ഷെ ഒറക്കം വന്നാ എന്നെ പിടിച്ചാ കിട്ടൂലാട്ടോ
ഒറക്കം വന്നാ
രാത്രി രാത്രിയപ്പോ ങ്ങനെ കഴിക്കാൻ പോവും ഇപ്പൊ രാത്രി പൊറത്ത് കഴിക്കാൻ പോവുമ്പ ഒറക്കം വന്നഴിഞ്ഞ പ
ആ പൊറത്ത് പൊറത്ത് പോ വുമ്പോ നമ്മക്കോട്ടോമാറ്റിക്കലി ഒറക്കം വരത്തില്ലല്ലോ
അപ്പീ രാത്രിയുള്ള യാത്രകളൊന്നും എസ്പ്ളോർ ചെയ്യാൻ പറ്റൂലല്ലോ
എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഏ ഇപ്പ നമുക്ക് ഏ ഇത്രയും നല്ല സന്തോഷായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്നേ യാത്രകളൊക്കാണെങ്കി കൊറച്ചൊക്കെ ഒറങ്ങാതിരിക്കും അതായത് മനുഷ്യരല്ലേ ഒറങ്ങി പോവും
ആ അത് ശെരിയാ
അപ്പോഴത്തെ സിറ്റുവേഷൻ വരുമ്പോ ഒറങ്ങ്
അതെന്തായാലും നല്ലതായി
ഉം എംബിഎക്കാരിയാന്ന് ഞാൻ ആ